കേക്കണണ്ടോ എന്താ വിശേഷം
നല്ല വിശേഷം നല്ല ഇതാ ഞ ഞങ്ങളിങ്ങനെസാധനങ്ങളൊക്കെ വാങ്ങാം വേണ്ടിട്ട് ഇങ്ങനെ പൊറത്ത് ത്തേക്ക് ഇങ്ങനെ പോവാ ഞങ്ങളടെ അവിടെ അടുത്ത് ഡിമാർട്ടുണ്ട് അപ്പോ ഞങ്ങള് ഡിമാർട്ടിക്കാ പോകല് സാധനങ്ങളൊ
അയ് ശരി അല്ല അപ്പോ അപ്പോ എന്താ ചെയ്യണത്
ഞാൻ പഠിക്കയാണേ
ആ ആ അപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് സാധനം മേടിക്കാൻ പോകുവാല്ലേ
ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് സധനംമേടിക്ക ക്കാൻ പോവാ ഈ എന്താ ചെയ്യുന്നത് ആ ആ
പറയുമ്പോ ഫുഡൊക്കെ നിങ്ങളുതന്നെ കുക്ക് ചെയ്യാ
ആ ഫുഡൊക്കെ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ല് നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണ്ടേ കഴിക്കാൻ അപ്പ ഞങ്ങൾ തന്നെ കു
ഹെൽപ്ചെയ അപ്പൊ ഇനി ഫുഡ് ഉണ്ടാക്കി തിന്നാനുള്ളതുമായി പഠ എങ്ങനെ ഭാവിയിൽക്ക്
ആ ഭാവിക്ക് ആ അതെ അതെ ഫുഡ്ണ്ടാക്കാനുള്ള പഠന കൂടി ആയി അതിന്റെ ഇടയിൽ കൂടി നിങ്ങളക്കെ എങ്ങനെ ഉണ്ടാക്കല്
ഞങ്ങള് തന്നെ ഫുഡ്ണ്ടാക്കല് തന്നെ അതുപോലെ തന്നെ ആദ്യമക്കെ കുറച്ചു ഹോസ്റ്റലിൽ നിന്ന് പിന്നെ അവിടെ ചെലവും കൂടുതലാണ് പിന്നെ പോരാത്തന് എന്തെന്നാ പറയാ ഈ ഫുഡും കറക്റ്റ് അല്ല ചിലർക്ക് ഇക്ക്വല്യ കുഴപ്പമൊന്നും തോന്നിയില്ല ചിലർക്കൊന്നും തീരെ ഫുഡ് പറ്റിയിരുന്നില്ല
ഹോറ്റലിത്തെ ഫുഡ് തീരെ പറ്റില്ല എന്ന് പറയും
ആ അപ്പൊ പിന്നെ ഞങ്ങള് മാറി പുറത്തൊക്കെ റു- മാറി അപ്പൊ അടിപൊളിയായി ആ ഞങ്ങൾ തന്നെ കുക്ക്‌ ചെയ്യാലായി ഞങ്ങള് നാലാൾക്കാരായിട്ട് മാറി പിന്നെ റൂമിൽ ചെല അടിപടി പ്രശ്നങ്ങൾ കാരണം എന്താണ് ഒരാള് പോയി
അ ശരി ഇന്നരപ്പം നിങ്ങളിപ്പോ മൂന്നാളാണ് ഉള്ളത്
യെസ് ഞങ്ങൾ മൂന്നായി
ഞങ്ങളെ ഞങ്ങള റൂമില് മൂന്നാള്
ഉം അല്ല അല്ല അപ്പൊ നിങ്ങള് എന്താണ് മൂന്നാളായിട്ട് നിക്കുമ്പോ റെന്റൊക്കെ എങ്ങനെയാ വരിക
റെന്റ് ഞങ്ങക്ക് ഒരാൾക്ക് രണ്ടായിരം വരുന്നത് ഞങ്ങൾ മൂന്നാൾ തന്നെയാണ് നിക്കണത് ആ ഒരാൾക്ക് രണ്ടായിരം അപ്പൊ ആറായിരം
ഈ കറണ്ട് ബില്ലും അതെ അതുപോലെ തന്നെ ഈ ക്ലീനിങ്ങ് ചാർജ് ഒക്കെൂടിയിട്ട് ഞങ്ങൾക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ്
ആ ആ ഞങ്ങക്ക് ക്ലീനിക് ചാർജ് ഒന്നൂല്ല പക്ഷെ കറണ്ട് കറണ്ട് ബില്ല് ഞങ്ങൾക്ക് മാത്രം നല്ലോണ്ണം വരും ഞങ്ങൾ ഫ്രിഡ്ജ് മറ്റേ ഇങ്ങനെ പുറത്തുന്ന് വാങ്ങുക ചെയ്തത്
അപ്പൊ ഞങ്ങൾക്കുണ്ടല്ല ഫ്രിഡ്ജ് ചെടുത്ത് ഞങ്ങള് ഞങ്ങളോട് തന്നെ ഫ്രിഡ്ജ് അപ്പ എല്ലാരും ഭയങ്കര സെറ്റപ്പ ആണ് അല്ലേന്ന് ചിലവിടുന്ന് പോലെ റൂമുണ്ടെങ്കിലും ഫ്രിസജ് ഉണ്ടാവലില്ലേ
ആ ഫ്രഡജിന്റെ കാര്യല്ല അപ്പ ഞങ്ങൾക്കങ്ങനെ ഫ്രഡ്ജിന്റെ ചെറിയ കംപ്ലയിന്റ് ആയിട്ടാണ് എന്ന് തോന്നുന്നത് ണ്ട് കറണ്ട് ബില്ല് ഞങ്ങൾക്ക് നല്ലോണം വരുന്നുണ്ട് പക്ഷേ അപ്പറത്തെ റൂമുകർക്കൊക്കെ കരണ്ട് ബില്ല് നല്ല കുറവാണേ ഒരു അറുപത്തഞ്ചച് മുപ്പത്തഞ്ചൊക്കെ ഓർക്ക് വരിക ഞങ്ങൾക്ക് അണേൽ തൊള്ളായിരൊക്കെയാണ് കണ്ടണ്ട് ബിൽ വരുന്നതേ
ആ അത് ഈ യൂണിറ്റിന് ഇത്രന്നുള്ളതൊക്കെ അവർക്കുണ്ടാവും ചില പറഞ്ഞ ചിലോടത്ത് പറഞ്ഞ പോലെ ഉണ്ടാവില്ല ഞങ്ങൾക്കും അങ്ങനെ കാണാറില്ല
ആഹ് അതാണേ അത് ഇപ്പോ എന്താന്നാവോ അതും കൂടി വന്നായിരുന്ന സുഖമായിരുന്നു അതും കൂടി ലാഭ ആയിരുന്നു
ആ അല്ല പിന്നെ അല്ല അ നിങ്ങക്കിപ്പം
എന്ത്
ല്ല എന്താണ് ഇങ്ങ അവിടെ എന്താണ് ഈതൊക്കെ ഉണ്ടാ
എന്തൊക്കെണ്ട ആ ഞങ്ങടെ ഇവിടെ ചന്ത ഉണ്ടാവുലുണ്ട് ആഴ്ചൽ ഒരു ദിവസം ചന്തൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങക്ക് ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ വേണന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് ചന്തയിൽന്നൊക്കെ വാങ്ങാം
ആഹ് മിക്ക അല്ലെ മിക്കി ചോദിക്കണോരോടൊക്കെ ഇതുപോലെ തന്നെയാവേ നിങ്ങൾ ആ ഡീമാർട്ട് പറഞ്ഞപ്പോ ചോദിച്ചതാണേ
ആ ഡിമാർട്ടും ഉണ്ട് ഡിമാർട്ട് ഇവിടെ അടുത്തന്നെ ഞങ്ങക്ക് നട
ഞങ്ങ അടുത്തെ സ്മാർട്ട് സ്മാർട്ട് പറഞ്ഞിട്ടൊരു സൂപ്പർമാർക്കറ്റ് ആണടാ സൂപ്പർ മാർക്കറ്റ് അവിട ഞങ്ങും ഞങ്ങളും അങ്ങട്ടാണ് പോവല് സധനങ്ങളൊക്കെ വേടിക്കാൻ
ആഹ് ആ അങ്ങൊടെക്കെ പോകുമ്പോ നമുക്ക് നല്ല നല്ല സാധനങ്ങള് വില കുറവ ഡിസ്കൗട്‌ഓഫർഒക്കെണ്ടാവില്ലേ നു സുഖമായിട്ടൊക്കെ വാങ്ങൻ
നാട്ടിക്ക് പോവലുണ്ടോ എങ്ങനെ ആ ആഴ്ചയില പോവാ മാസത്തിലൊക്കെ പോവല്
ആ ഞനും ഞാൻഅങ്ങനത്തെ ആള ചില ആൾക്കാരൊക്കെ ഉണ്ട് ഒരു മാസം കഴിഞ്ഞുമ്പോൾ പോ വള്ളു
ആഹ ചില ആൾക്കാര അങ്ങനെയണ ആ പോണ് ആ പോണല്ലോ വിജാരി പോവരാണ് ചില ആൾക്കാരൊക്കെ പക്ഷെ ഞങ്ങളങ്ങനെയല്ല ഞങ്ങള് എല്ല രണ്ട് അഴ്ച്ച രണ്ട് അഴ്ച്ച ഇച്ച്കൂടുമ്പോ ലീവ് കിട്ടുമ്പോ ലാവ് കിട്ടുമ്പോ അപ്പോ ഓടി പോകും ഇങ്ങള്എങ്ങനൊ നടിക്ക് പോവല്
ഞങ്ങളതുപോലെ തന്നെ എന്ന ആഴ്ച്ച ല് ഒന്നുല്ല ഈ രണ്ടാശനി നാലാ ശനി കോളേജ് ലിവാ
ആഹ് അപ്പൊ നമ്മെ എങ്ങനെയ ട്രെയിനില പോവല്ലോ ബസ്സില പോവല്
ട്രെയിനിൽ പോലും പോവുമ്പോകൂടുതല് ബസ് തന്നെ പോവല്അല്ല ട്രെയിനിൽ തന്നെ പോലും പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമാണ് ഈ ബുക്ക് ചെയ്തിട്ട് ബസ്സിന് പോവല്ലേ
ആഹ ഞങ്ങള അതെ ബസിന് പോവല്ല അങ്ങനെ കുറവാണ് ആ പിന്നെ ട്രെയിൻ തന്നെയാണ് അധി അധികം പോവലൊക്കെ
ആഹ് ഇങ്ങനെയെക്കെ എന്താണ് ക്ലാസ്സിത്തോരൊക്കെ പാട് അടിപൊളിയാണോ എല്ലാരും
ആഹ് ക്ലാസ്സിത്തൊരൊക്കെ ഉം കൊഴപ്പൊന്നുല്ല വൈബൊക്കെ തന്നെ കൊറച്ച് ആൾക്കാര് ഇണ്ട് ഞങ്ങള് വൈബ് കോളേജ് വലിയ വൈബോന്നുല്ലന്നുണ്ടെങ്കിലും ഞങ്ങളോ
ആഹ് അത് മതി അതാണ് നമുക്ക് വേണ്ടത് കൊറച്ച് ആൾക്കാരിക്ക് കൊറച്ച് ആൾക്കാര് ഇണ്ടായാ മതി
ആഹ് അതാണ് അല്ലാതാപ്പ എല്ലാരും കൂടി ഇപ്പൊ നോക്കിട്ട് ഇപ്പൊ നടക്കൊന്നില്ലല്ലോ
അല്ല ഇനിയിപ്പോ പഠിപ്പ് ഇപ്പൊ ഡിഗ്രി ആണോ ചെയ്തോണ്ടിരിക്കണത് അതോ പി ജി ആണോ ചെയ്തോണ്ടിരി
ഡിഗ്രിയാ ആണ് ചെയ്തോണ്ടിരിക്കണത് ഇപ്പോ ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നതേ രണ്ടാമത്തെ ഡിഗ്രി ആണ് ആഹ് ആദ്യ നാട്ടില് ഒരു ഡിഗ്രി കഴിഞ്ഞു ആ ഒരു ഡിഗ്രിയാന്നെ കഴിഞ്ഞിട്ടാണ്
അപ്പ അത് എന്താണ് അല്ല ആഹ് അല്ല അപ്പൊ അതൊന്നും അപ്പൊ ഈ കോഴ്സിനെ പറ്റിട്ട് ആദ്യം അറിയേണ്ടിയിരുന്നില്ല
ഇല്ലേ ആദ്യം അറിയണ്ടര്ന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോളാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത് അപ്പൊ പിന്നെ ആ പിന്നെ എന്നാ വേണ്ട ഇതിപ്പോ പോയതല്ലേ അപ്പൊ പിന്നെ അത് മുഴുവൻ ആക്കിട്ട്ന്നാ പിന്നെ ഇതിന് ചേർ
ഉം ഉം അല്ല അത് കൊഴപ്പില്ല നമ്മളിപ്പോ പറയുമ്പോ ചിലപ്പോ അതിന് ക്കാൾ നല്ലത് ചിലപ്പോ ഇതിലാവും കിടക്കുണ്ടാവ
ആഹ് അതുകൊണ്ട് ആവുവായിരിക്കും ചിലപ്പോ അപ്പൊ പിന്നെ എന്തായാലും ഇപ്പൊ രണ്ട് ഡിഗ്രി കിടക്കട്ടെ എല്ല ക്കും ഇപ്പോ ഒരു ഡിഗ്രിയല്ലേ ഉള്ളൂ അപ്പൊമ്മക്ക് രണ്ട് ഡിഗ്രി കടക്കട്ടെ ഒരു വെയ്റ്റ് അല്ലേ
അപ്പൊ ഇനി ഈ ഡിഗ്രി കഴിഞ്ഞാൽ അതിന്റെ പി ജി ചെയ്യണുണ്ടോ
അതിന്റെ പീ ജി ചെലപ്പോ നോക്കട്ടെ കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ചെയ്യേണ്ടാവുള്ളൂ ളു അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് അങ്ങട് ചെയ്യണൊന്നും ഇണ്ടാവൂല
ചിലപ്പോ വീട്ടിൽത്തൊരൊക്കെ സമയം ആവുമ്പോ പിടിച്ച് കെട്ടിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രേശ്നണ്ട് വീട്ടുകാർക്ക് പ്രശ്നം വീട്ടുകാർക്ക് പ്രശ്നംല്ലെങ്കിലും നാട്ടുകാർക്ക് ആവും പ്രശ്നംണ്ടാവ
അതാണ് നാട്ടാർക്കണ് പ്രശ്നം വീട്ടത്തൊരിക്ക് ഇല്ലാന്ന്ണ്ടെങ്കിലും ആഹ് ഓരോ നാട്ടുകാർക്കാണ് മോളെ കെട്ടി
അതെ അതെ അതെ പിന്നെ പിന്നെ പിന്നെ നമ്മള് കാഴ്ചക്ക് ഇല്ലാണ്ടാവണം പിന്നെ ആരും ചോദിക്കൂല
ആഹ് അത അത് വേണം അപ്പൊ പിന്നെ അരും ചോദിക്കാൻ വരൊന്നുല്ല ആഹ് ഈ കുട്ടി ഇത്ര വലിയ വലിപ്പള്ളതായി യിട്ടിണ്ടാവില്ല കല്യാണം കഴിക്കാൻ ആയിട്ടിണ്ടാവില്ല വിചാരിക്കണ്ടാവും ആഹ് ആഹ് ചായ കുടിക്കുന്ന പരിപാടി ഒന്നും ഇല്ല ഇടയ്ക്ക് എപ്പളെങ്കിലും ഒക്കെ ഒരു ചായ കുടിക്കും അല്ലെങ്കി ങ്കിപിന്നെ ബേക്കറി തിന്നും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്തെലും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കു
ആഹ് അങ്ങനത്തെ പരിപടികളൊക്കെ ഇണ്ട്
ത്ത പരിപാടികളൊക്കെണ്ട് ഹെൽത്ത് നോക്കിട്ടുള്ള കളിയെ ഒള്ളൂ അൽ അല്ലാത്ത കളിയൊന്നും
ആഹ് ആഹ് അത് വേണം അതിനാണല്ലോ ഇപ്പൊ ഈ ഈ റൂമെടുത്ത് മാറി നിന്ന് നമ്മക്ക് എന്തെങ്കും വയ്യാണ്ടാവാ കാര്യങ്ങളൊണ്ടായാൽ ആൾക്കാര് ചോദിക്കോടങ്ങും അത് ന്താ അയിനെന്തേലും തിന്നലല്ലേ ന്തേലും ഇണ്ടാക്കി എന്നാലല്ലേ മടിയല്ലേ അങ്ങനെ
ആഹ് അതൊക്കെ പറയുവെ അപ്പൊ പിന്നാ മ്മള് നേരെ നോക്കീട്ടില്ലാന്ന്ണ്ടെങ്കി ശരിയാവൂലല്ലോ ഇത്തറയും നോക്കീട്ടന്നെ മ്മക്ക് കൊറെ വയ്യായ്കേണ്ട്
ആഹ്
അപ്പൊ പിന്നെ ഫുഡും കൂടി നോക്കിട്ടില്ലെങ്കി ആഹ് റെഡി ആവൂലേ
പിന്നല്ല അപ്പൊ ഇങ്ങളെ ഈ കോഴ്സ് എത്ര വർഷാ
ഞങ്ങളെ കോഴ്സ് നാലര വർഷത്തെ കോഴ്സ്സാ അതായത് നാല് വർഷവും പിന്നെ ആറു മാസം ഇന്റേൺഷിപ്പും അങ്ങനാ വര്
ആഹ് അയ്ശരി അങ്ങനെ പ്പൊ കൊറെ പഠിക്കാണ്ടാവൂലേ
ഓ ഇശ്ശംപോലെ പഠിക്കാണ്ടായ് ഇനിയിപ്പോ ഞങ്ങക്ക് എക്സാം ആണ് വരുന്നത് ഒന്ന് ഒന്നൊന്നര മാസം കയ്ഞ്ഞാ ഞാക്ക് ഞങ്ങക്ക് എക്സാമ് വരുന്നുണ്ട് ഏയ് ദെവസം പഠിക്കാൻ പറ്റില്ല അധികോം എക്സാമിന്റെ സ്റ്റഡി ലീവ് കിട്ടുമ്പോ അങ്ങനെയൊക്കെത്തന്നെ പഠി ത്തൊള്ളൂ ങ്ങളെങ്ങനെ രണ്ട് ദോസോം പഠിക്കണ ടീംസാ
യ് ഏ അമ്മള് എക്സാമിന് തലേ ദിവസം ആ സമയത്ത് രാത്രിയായാലാണ് ചൂടണ്ട് വരുക അപ്പ ഇരുന്ന് പഠിക്കും അതെ അമ്മക്ക് എന്താപ്പ പാസ്സായാ മത് തിയല്ലോന്നൊള്ള മൈൻ്റാണ് അങ്ങനൊക്കെ ആയ്ട്ട് എന്തേ വീട്ടുള്ളവരൊക്കെ സുഖല്ലേ
ഓ വീട്ടിലുള്ളൊരോക്കെ സുഖാന്റെ വീട്ടിലാര്
ഇൻ്റെ വീട്ടില് ഉമ്മ, അപ്പ, അനിയന്, അനിയത്തി പിന്നെ ഉപ്പപ്പ ഉമ്മ്മ്മ അങ്ങനൊക്കെ ആ ഇങ്ങളെ ഇങ്ങള വീട്ടിലോ അനീത്തിപ്പോ പ പ്ലസ് വണ്ണ് അനിയന് പ്പോ ഏഴാം ക്ലാസ്സ് ങ്ങളെ വീട്ടിലോ
ഞങ്ങള് മൂന്ന് ചേച്ചീണ്ട് അച്ഛനമ്മ പിന്നെ അച്ചമ്മ. ചേച്ചീന്റെ കല്യാണം കഴിഞ്ഞന്നു അപ്പപ്പൊ ഞാനും അച്ഛനും അഛമ്മയും മാ ത്രോള്ളൂ പിന്നെപ്പ ഞാനും പഠിക്കാൻ പോരുംകൂടി ചെയ്യില്ലേ അപ്പൊപ്പിന്നെ ആരുണ്ടാവില്ല
അപ്പൊ വീട്ട്ലമ്മ കൊച്ചക്കാവൂലേ
ആഹ് അമ്മേഅച്ഛനും
അല്ല അവരിക്ക് രണ്ടാൾക്കും ജോലിക്കോണകാണം രണ്ടാൾക്കും അങ്ങനൊന്നും കാണാ സമയൊണ്ടാവൂല
എല്ലാരും ജോലിക്ക് പോണോരാ അപ്പൊ പിന്നെ വീട്ട്ലാരും ഉണ്ടാവൂല
ആഹ് ആഹ് അങ്ങനെക്കെ ആയിറ്റ്
എന്താ എൻ്റുമ്മ എവിടെക്കേലും വ വർക്ക് ചെയ്യുന്ന എന്തേലും ഉ
ഏ ഇല്ലില്ല അം ഹൗസ് വൈഫാണ് ആത് ഇപ്പ മാത്രം വർക്കെയ്യണോള്ളൂ
ആഹ് ആഹ്
ച്ചിട്ടത് കണ്ടാരുന്നു പിന്നെ എങ്ങനെയിട്ട് ഓരോരോ കാരണങ്ങളും പിന്നെ കുട്ടികൾഇണ്ടാവായി അതിനു ശേഷം പിന്നെ പഠിപ്പൊന്നും വൃത്തിക്ക് നടന്നയില്ല അങ്ങനൊക്കെആയ്ട്ടും ആൾടെ പഠിപ്പൊക്കെ അങ്ങനെണ്ടതായി
ആഹ് കോഴപ്പൊന്നുല്ല നീയ്യ് പഠിച്ചിട്ടിപ്പോ നല്ലുഷാറാക്കിയാ മതിയല്ലോ ആഹ് നല്ലോണം പഠിച്ചിട്ട്
അത്രാണിപ്പൊള്ള ആഗ്രഹം സ്വന്തായിട്ട് കല്യാണം നടത്തണം സ്വന്തമായിട്ട് വീട്ടീത്തോരെ നോക്കണം
ആഹ്
അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങള് നടക്കണംന്ന് വിചാരിക്കുന്നു
ൻ്റനടക്കുഅയ്ന് എല്ലാരുപ്പങ്ങനൊക്കെത്തന്നെയല്ലേ കുട്ടികാള് പഠിച്ചിട്ടാണ് ഇപ്പ എല്ലാരും നോക്കണത് പിന്ന കൊറെ ആൾക്കാര് പഠിച്ചിട്ട് പിന്നെ വീട്ട
അങ്ങനെള്ള എത്രോ ആൾക്കാരിപ്പോ എത്ര എത്ര ആൾക്കാരാ കാണ് ണത് അപ്പൊ എങ്ങനെ തോന്നും എങ്ങനെയാണ് ഓർക്ക് ങ്ങനെ പറ്റ്ണത്
ആഹ ശരിക്കും ഇത്രയും കാലം അതില് നോക്കി വളർത്തിയതല്ലേ പിന്നെ ഇപ്പൊ ഇങ്ങനെ അവര് ഇട്ടിട്ട് പോവാൻ വൈകാത അവർക്ക്
ഉം അതെ അ അതിനു വേണം ഒരു മനസ്സ്
ഉം അങ്ങനെന്ന
ഉം അതെ നമ്മക്കങ്ങ ഒര വസ്ഥ വരാണ്ടരിക്കണംന്നു ണ്ടങ്കിൽ നമ്മള് നമ്മളെ അമ്മനെ അച്ഛനെ നല്ല രീതിക്ക് നോക്കണം
ആഹ
ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എന്തുണ്ടെങ്കിലും നമ്മള് ഇവിടന്ന് അനുഭവിച്ചിട്ടേ മരിച്ചു പോവു
ആഹ് ആ അതെ അപ്പൊ മമ്മളെ കുട്ടികള് മ്മളോട്
അതെ അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കണംന്ന് ണ്ടെങ്കിൽ നമ്മള് നോക്കണം നമ്മളെ വീട്ടിത്തോരെ അതുകൊണ്ട് മാത്രല്ല അത് നമ്മുക്ക് നമ്മുക്ക് ഉള്ളിലൊരു സാധനണ്ട് പറയാൻ പറ്റി ചെലപ്പം നമ്മള് ചെയ്താല് നമ്മളെ നമ്മളെ കുട്ടിള് നോക്കണം എന്നില്ല
ആഹ അത് ശരിയാണ് അങ്ങനെണ്ട് അതായത്പ്പോ മ്മള് നേരനോക്കീട്ട് ഓ ഓ നോക്കണന്നില്ലല്ലോ എന്തൊക്കെ ആയാലും മ്മള് മ്മളെ കാര്യങ്ങൾ മ്മള് നേരെ ചെയ്യ നാല്ലേ നയ്ക്കോട്ടെ ട്ടോ
കോട്ടെ ശരി
ആ ഉം